ഹലോ
ആ എന്താ വാർത്താനൊക്കെ
നല്ല സുഖം തന്നെയ ആണ് പോണെ
ഉം എന്താ പരിപാടി ചായോടിക്കെ കയിന്നോ ഇല്ല ഏ ചാടിക്കാ നിക്കാണ്
ഏ എന്താ സ്പെഷ്യല്
എന്തും ഇല്ല എന്തേലൊക്കെ ഉണ്ടാക്കട്ട് വിചാരിച്ച ഇങ്ങനെ ഒരുങ്ങാൻ എന്താ പരിപാടി ഇവ്ടെ ഇണ്ട് കളിച്ചാണ്
ഉം ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങനെ നിക്കണ്
ഏ അയ് ശരി ശരി ആ പിന്നെ എന്തൊക്കെയാ വർത്താനൊക്കെ
എന്ത സുഖം അങ്ങനെ പോവ്ണ്ട്
ഏ
ഇന്ന് ഇഞ് എന്താ പരിപാടി
എന്താ അവിടെ ഇങ്ങനെ വൈന്നേരം ഒരു കല്യാണണ്ട് കല്യാണത്തിന് പോകാൻ നിക്കാണ്
ഏ എവിടെ കസിൻന്റെ കല്യാണോ
ആ ആ വലിയ കല്യാണന് ആ ആ ഓടിട്ടോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം ചെക്കന്റെ കല്യാണ ആണ്
ഏ എന്താ ഫുഡ്
എന്താ അറിയില്ല അടിപൊളി കല്യാണ ആണു കേട്ട് പോയോക്കട്ടെ ആയിട്ടില്ല സമയണുള്ളൂ രാത്രി കല്യാണണെ
ഉം അെ ഇപ്പൊ പോയി നോക്കാനൊന്നുല്ല ആ പോയി നോക്കാനൊന്നുല്ല ഇപ്പൊ കല്യാണത്തിന് നല്ല ഫുഡും കാര്യങ്ങളുക്കെ രണ്ട് വിധം ചോറ് പത്തിരി പൊറോട്ട നെയ്യ്പ്പത്തല് ചിക്കൻ കറി
ആ രണ്ട് മൂന്നാലിസം ദിവസം മുമ്പ് തുടങ്ങീണ് കല്യാണക്കെ
ആ ഇപ്പത്തെ കല്യാണൊക്കെ പിന്നെ അങ്ങനെയാണല്ലോ
ആ ആ ചെക്കന്റും അങ്ങനെ ബ്രൈറ്റ് ബിക്ക് പോ
ആ മറ്റത് ആ പെൺകു കുട്ടിയൾദ് ഇനി മൂന്ന് നാല് ദിവസം മുന്നേ തുടങ്ങാ
ആ ഇപ്പൊ ഓല്തും ഉണ്ട് ഫുഡ് ആയാലും എല്ലാ ഐറ്റംസും അതേമാതിരി എല്ലാതുകൊണ്ട് ഓൽതുണ്ട് ഇപ്പ പെണ്ണുങ്ങളും പെൺകുട്ടികളെ മാതിരി തന്നെ ബോയ്സിനും ഉണ്ട് ബ്രൈട് റ്റുബിം ആ ഒല് ഇന്ന് രാവിലെ പോയി കൊണ്ടന്ന്ണ് അതിന് ഇവിടന്ന് വീട്ടുകാരൊക്കെ പോയി ഞാൻ പോയി ട്ടില്ല റിസപ്ഷൻ പരിപാടി ഇണ്ട്
ആ
അല്ല ആക ഒരു മോനന്നെ ഉള്ളൂ അപ്പൊ വല്ല്യ പരിപാടിയാക്കി കഴിക്കാണ് ഓല്
ആ ആ ആ എന്ത്‌ ഡ്രസ് കോഡക്കെ ഉണ്ടോ കല്യാണത്തിന് ഏ
ആ ഒരേ പോലത്തെ കളറൽ തന്നെ പല മോഡലിൽ ആയ്ക്ക ഡ്രസ്സ ആണ്
ആ ആ ഇപ്പ അങ്ങനെ മോഡൽ ഇപ്പൊ കോഡ് സെറ്റിൽ ങ്ങനെ ഒരേമാതിരിയല്ല ഒരു കളറ് പറയാ അതിന് നമുക്കിഷ്ട്ടല്ല ആ ഇഷ്ടല്ല ഏ നമുക്ക് എത്ര പോന്ന ഇഷ്ടള്ള മോഡൽ എടുക്ക നമ്മക്ക് ചുരിതാർ
ആ പ്പ അങ്ങനെയാണ് മോഡല് കല്യാണക്ക സൂപ്പറാണ് ഇപ്പൊ രാവിലത്തതൊക്കെ പറഞ്ഞു രാവിലെ അവിടെ പെണ്ണിന്റെ വീട്ടിലൊക്കെ ബസ്സിലൊക്കെ പോയിന്നതായ്രന്നു
ഉം ഉ ഈ എന്ത് പലെ മിഠായികളായാലും ഇപ്പൊ കോഫി ചായ ജ്യൂസ് മിഠായി ആ പോപ്‌കോണ് അങ്ങനെ പലേതരം
സാധനങ്ങളാണ് ആ കുട്ട്യാൾക്കായ് ഞമ്മക്കായാലും ഇത് വെറുതിരിക്കണ്ട അങ്ങനെ
ആഹ അതെ വെറുതെരിക്ക ണ്ട കുട്ട്യാക്കൊക്കെ എന്ജോയ്മന്റെ ഇപ്പത്തേ കല്യാണത്തിന് കുട്ട്യാളേം കൊണ്ട് പോവണം അപ്പൊളെ മ്മക്ക് മുതലാവൂ
ആഹ അത് ശരിയാ മുത്തോ പിന്നെ എന്തൊക്കെയ
വേറെന്തെയ്യു വേറെ എന്തൊക്കേണ് ഇവിടെ ഇണ്ട് ഒരു കാർട്ടൂൺ കാണാണ് ടി വി ആരവിടെ വീട്ടിലാരാള്ളെ കൽ കസിൻസൊക്കെ വന്നണ സൗണ്ട്